കേക്കുന്നുണ്ടാ എന്താ പരിപാടി
ഞാനിപ്പോ കുട്ടികളെ പഠിപ്പിച്ചിട്ട് കയിഞ്ഞ് ഇപ്പം എനിച്ചിട്ടുള്ളൂ
എത്ര പടിക്കുന്ന പിള്ളേരാ
ഓല് ഒരാൾ ആറാം ക്ലാസ്സിലും ഒരാൾ നാലാം ക്ലാസ്സിലും പിന്നെ ട്വിൻസ് ഉണ്ട് ഓല് യു കെ ജിയില് ആഹ് ആടാരൊക്കെ എങ്ങനെ
ഇവിടെ ഒരാളെ ഉള്ളൂ
അതെ സ്കൂൾ പോവണ്ടോ
ആഹ് അത് പോ ഇല്ല അങ്ങനെ മൂന്നര വയസ്സായിട്ടുള്ളൂ
ആഹ് വാലവാടി പോവാ
ആ വാലവാടി പോകണ്ട്
ആഹ്
ഇപ്പം കുറച്ച് ദിവസമായിട്ട് പോകുന്നില്ല ഇപ്പം ഞാനെൻ്റെ വീട്ടിൽ വന്നേക്കുന്നത്
ആഹ് ആഹ് ആഹ്
അപ്പൊ അതുകൊണ്ട് ലി ലീവാ
ആഹ് അമ്മ കടക്കോണതല്ലേ
ആഹ് അതെ
അഹ് അഹ് ഓർമണ്ടോ
ഇതിന് മുമ്പെ വിളിച്ചിട്ടുണ്ടില്ലേ
അമ്മന്ത്‌ പറഞ്ഞേ
അമ്മ ഇവിടെന്ന് ഇവിടെ പലചർക്ക് കട
ആഹ് ആഹ് സാധനങ്ങളൊക്കെ അവിടന്ന് കൊണ്ടരലേക്കാറല്ലേ
ആ സാധനമക്കെ ഇവിടുന്ന് കൊണ്ടാരും ഇന്ന് രാവിലെ ലേറ്റയിട്ട് അമ്മൾ ഇവിടുന്ന് പോയത് ഒമ്പരേയ്ക്ക് ഒമ്പത് മണി ഒമ്പതേകാലാവുമ്പം എത്തണേന്നും ഹലോ ഇന്ന് ഒമ്പതേകാലൊക്കെ ആകുമ്പം എത്തണേന്നെ കടേലേ കേക്കുന്നില്ലാ
ആ കേക്കാണ്ടെ
അപ്പ പിന്നിന്നെലേറ്റായിട്ട് പോയപ്പം അവളും അവളെ മാമനും കൂടി കൊണ്ടോയി വിട്ടേ
ആ ആ
ഞാനിപ്പോ കൊണ്ടേ വിട്ട് നബാട്ടിയൊക്കെ മേടിച്ചിട്ടാ വന്നേക്കന്നെ കടേന്നെ
ആഹ് ആഹ് ആ
പിന്നിന്ന് ആരെ കൊറേ പേരെ വിളിക്കാൻ എനിക്ക് ഇങ്ങോട്ടെ കൊറേ കോള് വരുന്നുണ്ടായിരുന്നല്ലോ അതിനിക്ക് കൊറച്ചെ ചെയ്യാൻ പറ്റീന്നുള്ളൂ ഇന്ന് ഫോണിൻ്റെ ഡിസ് അതായത് ഫോൺ നിലത്തു വീണായിരുന്നു
ഉം
പോയോ ഫോണ് നിലത്ത് ലത്ത് വീണിട്ടെ ഫോണെന്താ പൊട്ടി പ്പോയി ചെറുതായിട്ട് നടി അപ്പോ പിന്നത് കറക്റ്റ് താക്കാതെന്റെ വൈകുന്നേരം പൊയി നന്നാക്കി കൊണ്ടന്നിട്ടെ ഇപ്പ നാ ഡിസ്പ്ലേ പോയിട്ടില്ല ഡിസ് പിന്നേ ഒരു അടിത്തെ പശ എന്തോ പൊളിഞ്ഞു വന്നു പശയില്ലേ നമ്മ ഒട്ടിക്കുന്നു ഡിസ്പേക്കൻ്റെ അടിയിലുള്ളേ
ആഹ് ആഹ്
സൈഡിലിങ്ങനെ പൊട്ടിപ്പോന്നു അപ്പപ്പിന്നെ അത് നന്നാക്കി കൊണ്ടു വന്നപ്പം അപ്പോ ഈ ഫ്രീയിരിക്കുന്നത് അപ്പം ഞാൻ വിളിച്ചു നോക്കിയതാ എന്തെയെ ആയേലും വിളിച്ചോട്ടെന്നു പറയ്ന്ന്ണ്ട് തീരാനൊക്കെ തീരാനൊക്കെ കഴിയാത്തത്തോണ്ട്
അക്ക വൈകീട്ടാ വെക്കാന്നല്ലെ പറഞ്ഞെ
ഇല്ല ഭക്ഷണം രാവിലെ വെച്ചിട്ടുണ്ടല്ലോ
ഏ
രാവിലെ ഭക്ഷണം വെച്ചു
ആ അല്ല കയ്ക്കല്
ആ അതു പത്തു മണി ഒക്കെ ആവും അവിടെ ഭക്ഷണൊക്കെ കഴിച്ചോ ഇവിടിന്ന് ചക്കുരു മാങ്ങേം മീൻ വറുത്തതും
ആ അടിപൊളിയാ ആ ഹ ഹാ അങ്ങനത്തെ കറിക്കൊ നല്ലിഷ്ടമാ
ഉം അവിടെന്താ
ഇവിടെ കുമ്പളങ്ങ കറി ചിക്കൻ പൊരിച്ചതും പിന്നെ
ആ പീശക്കുപ്പേരി
പീച്ചിയ്ക്കോ
ആ
ആ സമ്പം
അമ്പാട് പീച്ചക്കാന്നാ പറയട്ടോ അതാ എന്നെയണോന്നെ ക്കറിയില്ല വല്യ നീണ്ടിട്ട് വല്യ നീണ്ടിട്ട് ട്ടൊരു സാധനം മുള്ളു പോലത്തെക്കെ
നീണ്ടിട്ട് സാനം വെള്ളം
പച്ചക്കളർ
ഇടിച്ചക്കാണോ
അല്ലല്ല മുള്ളല്ല പക്ഷെ അങ്ങനത്തൊരു ഐറ്റമെ അത് നുറുക്കീട്ടെ ഇട്ട് നോക്കിട്ടെ എന്താ വെച്ച് കഴിഞ്ഞട്ടെങ്കി അയീന്നിങ്ങനെ വെള്ളം വരുന്നപോലെണ്ടാവും
മറ്റിതാണോ മറ്റേ ഈ അയ്യയ്യോ അയ്യോയ്യോ അയിനൊരു പേരു പറേല്ലോ ഊമമ് ഒരു ഓർമ്മ കിട്ടുന്നില്ല പേര് നമ്മയീ കുമ്പളങ്ങൊക്കെ പോലെ നീണ്ടിട്ട് സാധനാണോ
പടവലങ്ങ്യറിനെ?
അല്ല പടവലെനെ കൂ ആ ചെരങ്ങ ചെരങ്ങ അതാണോ ഏ പിന്നെ?
വേറെ പീച്ചക്ക പർഞ്ഞിട്ണ്ട് ഇവ്ടെ അതാ പേര് പറയാ. ഇത് അതാണെന്ന് എനിക്കറില്ല.
അതെങ്ങനെയ ഉപ്പരി വെച്ചേ സാധനം ഉപ്പരി ഒക്കെ തന്നെയാ വെച്ചേ?
ആഹ് ഞമ്മള് ഉള് എന്താ ചെറിയ ഉള്ളി എര്ഞ്ഞ്ട്ട് എണ്ണെ വെളിച്ചണ്ണോക്കെ ഇതാക്കീട്ട് പച്ചമുളകോക്കെ ഇട്‌ട്ട്.
മ്
ഏ അയ്ല് വള്ളംപാരണ്ടെ ആവ് സ്യം ഇണ്ടാവൂല അഇട്ട് കയ്ഞ്ഞാ വള്ളം ങ്ങട്ട് വരും.
പീച്ചിക്ക.
മ്.
അതെഎന്ത് സംഭവം അതെങ്ങയാ ഇരിക്കിന്നെ അതെങ്ങനെ ഇരിക്യാ?
ഇട്ക്യാ?
എങ്ങനെ ഇരിക്കിന്നേന്ന്?
അപ്പ അതെന്നെല്ലേ ഞാൻ പർഞെ. ഞാൻ നേര്ത്തെ പറഞ്ഞില്ലേ ആഹ്
പിന്നെ പിള്ളേരൊക്കെ പഠിപ്പിച്ച് കയ്ഞ്ഞോ? മ് ഫുഡൊക്കെ കയിച്ച പിള്ളേര്?
ഇല്ലേ കഴിച്ചില്ല ഇപ്പ പഠിക്കല യ്ഞ്ഞട്ട്ബടെന്ന്ച്ചിട്ടേ ള്ളോ ഇഞ്ഞി ഓൽ ഇങ്ങനെ ടിവിടെ മുന്ന്ക്ക് പോവും കുറച്ചരം കൊച്ചു ടീവി കാണും അയ് യന്റെ ടി കൂടെ ഞാൻ ചോറ് റൊടുക്കും.
ആ എല്ലാർക്കും നാരി കൊടുക്കൊ?
ലൊറങ്ങും അല്ലെങ്കിൽ ഓലറങ് റങ്ങുല.
റെയ്ഞ്ചിന് വിഷംണ്ട്ട്ടോ. ഹലോ ഹലോ. ഹലോ.
കഴിക്കും
ഹലോ റേ റേഞ്ചിന് വിശണ്ട് ഇക്കൊന്നും കേക്കാൻ പറ്റ്ന്നില്ല.
ഇപ്പോഴും കേക്കാല്ല?
ആ ഇപ്പ കേക്കാ പറയ്
ആഹ് മയണ്ടോ അവ്ടെ?
ഇന്ന് കാര്യയിട്ട് അങ്ങനെ മഴ പെയ്തില്ല വൈകുന്നേര ഇച്ചിരിഒന്ന് പൊടിഞ്ഞു.
മഴ ഇല്ലെങ്കിലും റേഞ്ചിന് നല്ല പ്രശ്നുണ്ട് സംഭവം എന്താ അറിയില്ല.
റേഞ്ചിനെന്ത്യേ ഇഷ്യൂ കാണിക്ക്ന്ന്ണ്ട്.
മ് മ് ഇടക്കിടക്ക് റേഞ്ച് പോവ്ണ്ട്
ഏ?
ഇടക്കിടക്ക് റേഞ്ച് പോണ്ടറ.
ആ നേരത്തെ താൻ പറഞ്ഞ ഒന്നും എനിക്ക് മനസിലായിട്ടില്ല അത ഞാൻ ചോദിച്ച റേഞ്ചിന് പ്രശ്നംണ്ടെന്ന് പറഞ്ഞ.
ആഹ്
ഉം പിള്ളേരൊക്കെ അപ്പ ലേറ്റായിട്ടാ ഉറങ്ങാഇനി
ഞാന് ചോറൊടുക്കല്യ്ഞ്ഞ് ഞാൻ അപ്പ ടി വി നിർത്തും എപ്പ ടി വി നിർത്ണ അപ്പ ഓലൊർങ്ങും.
ഏ അതെന്താ?
അങ്ങനേണ് ടി വി നിർത്തില്ലെങ്കി അത് കണ്ടങ്ങനെ ഇരിക്കും.
ചോറ് തിന്ന കഴിഞ്ഞാൽ അപ്പ പോയി ടി വി നിർ തും പാത്രം കഴകി വച്ച് വന്നിട്ട് എന്നിട്ട് എല്ലാരും പോയി കെടന്നൊറങ്ങൂല്ലേ
എല്ലാരും കടന്നു അങ്ങനെയല്ല പാത്രം കഴുകണെന് മുന്നേ സിങ്കക്കെ ഇട്ടിട്ട് ഞാൻ ഓലയും കൊണ്ട് വന്നിട്ട് ഓല ഒറ പ്പിക്കാ കഴിഞ്ഞിട്ട് പിന്നെ ഞനറങ്ങിപ്പോയിട്ട് പാത്രം കഴിക്കലും ഞാൻ ചോറക്കയിക്കലും ഒക്കെ ചെയ്യും
അപ്പ അത് സമ്മയിക്കില്ല
ഓൽക്ക് ഓലെ എടുത്ത് ഓല് ഒറങ്ങണ വരന്ന് കെടക്കണം
ആണോ ചെറിയ പിള്ളേരെ എടുത്തില്ലേ രണ്ടേരും കൂടി അടിയാണോ ചെറുതങ്ങളുരണ്ടും
ആഹ അടിയും ഉണ്ട് അതുപോലെ സ്നേഹുണ്ട്
ഉം ഉം
അങ്ങനെ
അതല്ലേ വേണ്ടേ സ്നേഹം മതിയല്ലോ നമുക്ക്
അതെ
ഉം അടി ഉണ്ടായിക്കാലും കൊറച്ചുമ്പോ കൂട്ടാവല്ലോ അതന്നെ വല്ല്യ കാര്യം അല്ലേ
ആഹ് ആഹ്
ഷേർ ഇട്ടോളുവോ
എങ്ങനെ എന്ത്
എന്താണെങ്കിലും
ആഹ് അതിനനും കൊഴപ്പില്ല
അല്ലെ ഇപ്പൊ ഇയാൾക്ക് സാധനം കിട്ടുമ്പോ ഇയാൾക്ക് വേണ്ട ഞാൻ കൊടുക്കൂല്ല അങ്ങനെയൊന്നുല്ലല്ലോ
അങ്ങനെ ചെലപ്പോ പറയും പക്ഷെ നിർബന്ധിച്ചാ കൊടുക്കും അങ്ങനെള്ളൂ അല്ലാതെ കണ്ടറിഞ്ഞെടുക്കൊന്നില്ല ആഹ പറയണം
പിന്നെ വേറെന്താ അവിടെ മഴയുണ്ടോ
ഇല്ല ഇന്ന് ആ നാല് മണിക്കൊക്കെ പെയ്തീന്നു ഇപ്പംല്ലാ
വെല്ല്യ പെയ്ത്ത പെയ്തേ
ആ അത്ര വല്യയ ഇതായിട്ടൊന്നും പെയ്തിട്ടില്ല അന്ന് കൊറച്ചൊക്കെ പെയ്തങ് പോയി
ആണോ
ഉം പിന്നെ രാവിലെ ഒന്നും ഉണ്ടായിട്ടില്ലന്ന് ഇന്ന് ചിപ്സ്
ഉം രാവിലെ മഴ പെയ്തില്ല അങ്ങോട്ട്
ഇപ്പ കൊടുനി ന്ന് ഇല്ല ഇല്ല കൊ ഇണ്ടായിട്ടില്ല ഒന്ന് നാല് മണിക്ക് മാത്ര ഒന്ന് പേയ്തൊള്ളൂ
ഇപ്പൊ വെയിലുണ്ടായിരുന്നോ
വെയിലുല്ല മഴയില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥ
ഒരു മൂടിക്കെട്ടി ചീഞ കാലാവസ്ഥ അല്ലേ
അതെ അതെ അതെ
ഉം ഉം തുണികളൊന്നും ഒണങ്ങിക്കാണില്ലായിരിക്കൂലല്ലോ
ഇവിടെ രണ്ട് ഓപൺ ടെറസ് ഉണ്ട് അപ്പൊ പിന്നെ ഉള്ളിലും മോളില് അയല് കെട്ടി മോളില് അങ്ങനെ ആരും കടക്കൂല്ല മോളിലും അങ്ങനെ അയല് കെട്ടിക്കുന്നു അപ്പോൾ പിന്നെ ഒന്ന് നല്ല ഒന്ന് നല്ലോണ്ണം ഒണങ്ങാത്തത് ഇങ്ങനെ ഉള്ളക്ക് എടുത്തിടും പിന്നെ രണ്ട് ഓപ്പൺ ടെറസ് ഉണ്ടായകൊണ്ട് ഇവടെ അവിടെക്കെ പാട ഇട്ടിട്ട് അങ്ങനെ ശരിയാക്കും
അല്ല തുണി കല്യാലാണോ വാഷിങ് മെഷീലാണോ ലക്കുന്നെ
കല്ലിൽ ലന്നെ വാഷിങ് മെഷീൻ ഇല്ല അല്ല
കല്ലൊക്കെ ആണെ നല്ലോം മോഴ്ക്കി പിന്നിട്ടലല്ലേ ഒണങ്ങി കിട്ടുള്ളൂ പിറ്റെസ്തേയ്ക്ക്
ആഹ് ഇവൽക്കാണെങ്കിൽ ഡെയിലി വല്ല്യോൻക്കാണെങ്കിൽ ഡെയിലി യൂണിഫോമാണ്
അപ്പോ ഒണങ്ങോ
ഫാന്റോട്ടിലൊക്കെ ഇട്ട് ഒണക്കലാണ്
നമ്മ കരണ്ട് ബില്ലൊക്കെ നല്ലണം കൂടുല്ലടാ
അല്ലെ എന്തായാലും നമ്മൾ രാത്രിക്ക് ഫാൻ ഇടൂല്ലേ ഇട്ടിട്ടല്ലേ നമ്മള് കെടക്ക
ഈ തണുപ്പത്തും
ആഹാ ഞങ്ങക്കേത് തണുപ്പായാലും ഫേന് വേണം.
ആർക്ക് അമ്മയ്ക്കാണോ? മക്ക
എല്ലാർക്കും വേണം എന്നേക്കായും വേണം എന്റെ മക്കൾക്ക്. അഹാ
അത് ശീലിപ്പിച്ചാ പിന്നെ അത് പാടുപെട്ടു പോവും നമ്മള് മാറ്റാനെത്ര ശ്രമിച്ചാലും അത് മാറൂല്ല
അഹ് ഓൽക്ക് ശീലായിക്കുണു ഇഞ്ഞത് പറഞ്ഞാന്നോല് നിക്കൂല ആ ഫാന്റെ സൗണ്ട് കേട്ടില്ലെങ്കി ഓലൊന്നും ഒറങ്ങൂല
എൻ്റെ കൊച്ചിന് കൊഴപ്പല്ല എന്റെ നാത്തൂന്റെ കൊച്ചിനു അങ്ങനത്തെ രു പ്രശ്നണ്ട്. ഫാനില്ലെങ്കിൽ അവ അവന്റെ അന്ന് ഒർക്കാപോവും ഫാൻ എപ്പോ ഓഫാക്കാന്നൊ അപ്പ എണിച്ചും വരും.
ആഹ് കർൻ്റൊക്കൊം- ഇപ്പൊ കറണ്ടങ്ങനെ പോയാലും ഇൻവെർട്ടർണ്ടാവും കാരണം അന്നൊക്കെ കരണ്ട് പോയാ പിന്നെ നീച്ചിട് കുത്തിരിക്കും ഒറങ്ങാതെ.
ഞങ്ങള് പിന്നെ ചൂടുള്ള സമയത്ത് മാത്രേ ഫാൻ തണുപ്പുള്ള സമയത്ത് ഞങ്ങൾ ഫാനേ ഇടില്ല.
കൊതുണ്ടാവില്ലാ?
കൊതുകി കൊതുക ഉണ്ടെങ്കിൽ മൂളുന്ന സൗണ്ട് നമ്മള് കേൾക്കുല്ലോ?
ഉം
അപ്പോ ബോട്ട് പിടിക്കും.
ആഹ് ആഹാ.
അല്ലാണ്ട് വേറൊന്നും ഞാൻ ചെയ്യാറേ ഇല്ല ഫാനിട്ട് കൊടുത്ത് ശീലായിപ്പൊം നമ്മക്ക്.
ഉം ഓൽക്കത് ശീലായി?
പിള്ളേർക്കത് പിന്നെ പാട എവിടെ പോയാലും ഫാാനില്ലാണ്ട് അവര് ഒറങ്ങേയില്ല.
ന്നാ ശരിട്ടാ.
അന്നാ ഓക്കെടാ.